ഹലോ ഹലോ ആ കേക്ക്ണ്ട്
കേക്ക്ണ് ണ്ടോ ഞാപർഞ്ഞത് ഓക്കെ ആ ആ കേക്ക്ണ്ട് കേക്ക്ണ്ട് കേക്ക്ണ്ട് പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചാ
ആ ഫുഡയ്ച്ച്പ്പോകുത്തർക്ക പിന്നെ ഏ ഇങ്ങളാഴ്ചോ
ആ ഞമ്മ പിന്നെ ഏരാകുമ്പോത്തിന് ഏരാകുമ്പോ ത്തിന് ഫുഡയ്ച്ച് കിച്ചൺ ക്ലോസാക്കും
ആ എന്താ കറി
കറിന്ന് മീൻകറ്യാണ് മീൻകറി മീന് മ ത്തി മുളകിട്ടന്ന്
ആ ആ മത്ത്യല്ലരസ പൂളേക്കൊക്കല്ലേ
ആ പൂ അഅ് ശെരിയാണ് പു മത്തി മൊളകിട്ട ട്ടത് നല്ല ടേസ്റ്റാണ് പക്ഷെ ചക്ക കൂട്ടാനിപ്പോ ചക്കമ്മേ വല്ല പണിട്ടായിരിക്കാൻ വയ്യാത്തൊണ്ട് അവിടുന്ന് ഉമ്മ ഇണ്ടാക്കിട്ട് കൊടുത്തയക്കും
ഏ ആ ആ കുട്ടിണ്ടായോണ്ട്ല്ലേ
ചെറിയ കുട്ടിണ്ടായ തൊണ്ടെ ഗുഡ് നൈ റ്റൊന്നും പറ്റ്ന്നില്ല പിന്നെ വര് സ്കൂൾ പോവുമ്പോതിനൊ ക്കെ സെറ്റാക്കണ്ടേ
ആ ഇവടെ ങ്ങനെ നല്ലോ ചക്കണ്ട് ഞാൻ നല്ലോ ണ്ടാക്കും
ആണാ എനിക്ക് വേറെ ആരി ഇതൊക്കെ മീൻ മീന് മോള് നീക്കുമ്പോതിനൊക്കെ സെറ്റാക്കണ്ടേ മോളെ പിടിക്കയാണെങ്കിലും മാണം പിന്നെ ഉമ്മാക്ക് ക്ക് ആർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പ മോൾ എണീക്ക്മ്പഴേക്ക് അല്ലാതും കുട്ടികൾക്കുള്ള സ്കൂൾ കൊണ്ടവാനുള്ള ഫുഡ്ഡും രണ്ടാൾക്കും ഫുഡ്ഡും കൊണ്ടോണം
ആഹ് ശെരി. ഇങ്ങളെ തറവാടട്ത്തന്നേ?
തറവാട് ഇവിടുന്ന് കുറച്ചങ്ങട്ട് പോണം
ഓഹ് പിന്നെ അട്ത്ത് ആരെണ്ടോ? അങ്ങനെയല്ല കുട്ടാ എപ്പഴെങ്കിലുക്കെ ആ ആ ആ ഞാൻ പിന്നെ കൂട്ടാന് ഒക്കെ നല്ലോ ചക്കട്ടിയത് ക്ക് നല്ലഷ്ട്ടാ മിക്ക നല്ല കറിയൊക്കെ ഇണ്ടായാലും
ആ ഇതീക്കില്ലേ ചക്ക കൂട്ടാനൊക്കെ. എനിക്കും ഇഷ്ടാണ്. ഞാനെപ്പോ ചക്ക കൂട്ടാനൊ ഇൺ ഞാൻ ചെയ്യുന്ന എന്താ വെച്ചാല് ഈഹ് കൂട്ടാൻ മാത്രം കഴിച്ചാണ്ട് മീനൊക്കെ മുളകിട്ട് അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടെങ്കില് അത് കൂട്ടി ചോറാണ്ട് ഒഴിവാക്കും ചോറ് സ്കിപ്പ് ചെയ്ത് കാണ്ട്‌ ചക് ക്ക മാത്രം ഉച്ചയ്ക്ക് ഇരുന്നിട്ട് കഴിക്കും നല്ലഅളിഞ്ഞ ചക്ക. നല്ല ടേസ്റ്റാണല്ല
എനിക്ക് പോത്തേനായിട്ട് ഇഷ്ടാ കൂട്ടാൻ
ആ അതെന്നെ അത് ശരിയാണ് പൌത്ത ചക്ക
ആ പ പിന്നെ ചോറിനെ കറിയൊന്ന് കൂ ട്ടാണ്ടായാ പിന്നെ കറിയൊന്നുണ്ടാക്കൂല്ല. ആ കൂട്ടാൻ കൂട്ടിന്നെ തിന്നും ചോറ്
തന്നെ? അടപ് എന്ത് പയഞ്ചക്കകള് പഴഞ്ച ക്ക ഇണ്ടാക്കി നോക്കിക്ക്നോ ഉപ്പേരി
പയഞ്ചക്കിം വരിക്കിം ഒക്കെണ്ട് ഇവിടെ അത്ത
ഏല്ല പഴഞ്ചക്കെ നമ്മള ഒറ്റ കുക്കറില്, ആ പ അതെ പഴഞ്ച ക്ക വരി